കേക്കണില്ലേ എന്താ സുഖായിരിക്കണു
പിന്നെ കൊച്ച എഴുന്നേറ്റാ
ആഹ് അവൻ കൊറച്ച നേര എണീറ്റിട്ട് ഇത് എവിടെണ്ട്
ശല്യം ചെയ്യോ
ഏയ് ശല്യൊന്നും ചെയ്യാറില്ല എനി അവന് ടി വി വെച്ച് കൊടുക്കുകണെങ്കിൽ അതൊക്കെന്ന് മാറ്റി മാറ്റണമെങ്ക അങ്ങനെക്കെ വന്നിട്ടൊക്കെ ഒ ഡിസ്റ്റർബ് ചെയ്യുള്ളൂ അല്ലാണ്ടക ഒന്നും അങ്ങനെതാവില്ല
ഹസ്ബൻഡ് എവിടെ പോയി
ഞാനൻ എന്റെ വീട്ടക്ക് വന്നറക്കണേ അവരവിടെ രണ്ടു ദൂസം ഇവിടെ ഇണ്ടായിർന്ന അപ്പ അങ്ങട്ട് പോയി ഞാനിനീ അടുത്താഴ്ച കേട്ടാ പോ ഉണ്ടാവുള്ളൂ
അപ്പൊ കൊച്ചിന്റെ ക്ലാസ്
ആഹ് അത് അംഗനവാടിയല്ലേ
അത് കുഴപ്പയില്ലല്ലേ
അത് കുഴപ്പല്യ ഞാൻ പിന്നക്ക് കുറച്ച് റസറ്റിലാണേ
അവിടെ എന്തെങ്കിലും കൃഷി റസ്റ്റ് ആണോ അവിടെ കൃഷിയൊക്കെ ഉണ്ടോ
കൃഷി അങ്ങനെ കൃഷിയൊന്നുല്യാ-
എന്താ ഉള്ള പറമ്പുണ്ടോത്തിരി
ആഹ് പറമ്പൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ കൊഴമണ്ണാവുക കാരണെ അങ്ങനെ അങ്ങ്ട് കൃഷിയൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മള് അല്ലറ ചില്ലറ എന്തെലുക്കെ എന്ത് കൊഴമണ്ണാവ്ക കാരണേ
ആഹ് കൊഴമണ്ണാകുമ്പോ അവിടെ എന്താ പിടിക്കുക
അവിടെ കൂർക്കൊക്കെ പിടിക്കും കൂർക്ക അതുപോലെ കൂവ ഇഞ്ചി അങ്ങനത്തൊക്കെ
ആഹ് കൂർക്ക കൂർഎല്ലാരും കൂർക്ക കൃഷി ചെയ്യോ അവിടെ
ആഹ് ഇവിടെ പാടത്തൊക്കെ ചെയ്യാറുണ്ട് കൊറേ ചെയ്യാറുണ്ട്
കൂവയാ
കൂവ നമ്മള് വീട്ടിന്റെ അത്യാവശ്യത്തിന് അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ അല്ലാണ്ട് കൃഷിയായിട്ടൊന്നും ചെയ്യാറില്ല
എന്നിട്ട് കൂവ നിങ്ങൾ പറിച്ചിട്ട് എന്ത് ചെയ്യും
ആഹ് ഈ വരെ തിരുവാതിരക്കൊക്കെ നമ്മൾ ഇടിച്ച് ആക്കൂലോ കൂവപായസം ഉണ്ടാക്കൂലോ അങ്ങനെൊക്കാൻ ഉപയോഗിക്കും.
അത് ആദ്യമായിട്ട് കേൾക്കണം ആഹ് എന്താ മനസ്സിലായില്ല-
പൂവ എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവാതിര ഞറ്റുവിലക്കൊക്കെയ നമ്മള് ഇടിച്ചിട്ട് അത് പിഴിയും പിഴിഞ് കഴിഞ്ഞാല് അതിന്ന ഇങ്ങനെ വെള്ളം അങ്ങനെ ഊറി താഴത്ത് വന്നിട്ട് അതിന്റെ ഒരു സത്ത് കിടക്കും അത് വെള്ളം കളഞ്ഞിട്ട് അത് ഉണക്കാൻ വെക്കും-
ഓഹ് കുവപ്പൊടി-
ആഹ് കൂവപ്പൊടി-
അത് അഞ്ച്, ഏഴ് ദിവസമാണ് ചെയ്യണ്ടേ
ആഹ് അങ്ങനെ ഉണങ്ങണ വരെ അങ്ങനെ അത് ചെയ്തോണ്ടിരിക്കണം.
അത് നമ്മള് ഇവടെ ഞങ്ങളി ഇങ്ങനെ ഉണ്ടാക്ക്യാര്ന്നു കൂവ്വ ങ്ങനെ മിക്സീലടിച്ചിട്ടാ ഇണ്ടാക്ക്യേ-
ആഹ്
കൂവ പറിച്ച് നല്ലോണം കഴ്കീട്ട്-
ആഹ്-
അരിഞ്ഞരിഞ് മിക്സീൽ അടിച്ചു
ആഹ്
അന്നിട്ട് നല്ല തോർത്ത് വെച്ച് അതിലേക്ക് അരിച്ചെടുത്തു
ആഹ്
എന്നട്ടത് അഹ് ഒരു കലത്തിലേക്ക് ഒഴിച്ച് വെച്ചു.
ആഹ് ആഹ് തെളി വെള്ളൂറ്റി കളയും. ന്ന്ട്ട് പിന്നേണല്ലോ ഒഴിക്ക് ആഹ് ആഹ്
അന്നട്ട് ആ തെളിവെള്ളൂറ്റി കളഞ്ഞ്ട്ട് പിന്നെ മൂടി വെയ്ക്കും
ആഹ് ആഹ് ആഹ് ചെലാതിലേണ് അങ്ങനെ പൊടി ഉണ്ടാവൊള്ളൂ ചെലെ നല്ല പൊടി ള്ളതില് ഉണ്ടാവൊള്ളൂ ആഹ് ആഹ് അൻ ആഹ് അതന്നെ ഞങ്ങളങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ന്നും മാക്കാറില്ല ട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യൊക്കെ തന്നെ വെക്കാറൊള്ളൂ അപ്പഴ ത്തിനും കാണും പൊടി കാണും അപ്പ അങ്ങനെ ട്ത്ത് വെയിലത്തൊ ണക്കും
ഈ കുവപ്പൊടി നല്ല നല്ല മരുന്നാ നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലാ
ആഹ് ആഹ് മൂത്രച്ചൂടിനൊക്കെ അങ്ങനെ കഴികോല്ലോ കലകീട്ട് കുടിക്കും ഞങ്ങള്
പിന്നെ കുറുക്കി കൂവ കാണാ കൂവ കുറുക്കി കുടിക്കും
ആഹ് ആഹ് അതെയ്
അതെ അത് ചെറുത് ചെലാര് പാലില് കലക്കാച്ചി കുടിക്ക അങ്ങനെ
ആഹ് ആഹ് ഇവടെ മൂത്ര ചൂടാണ് മൂത്രപ്പഴുപ് അപ്പ അങ്ങനെന്തെല്ലാം വന്ന് കഴിഞ്ഞാ അപ്പൊ വേഗം ചൂടുവ ള്ളത്തില് കലക്കിട്ട് കുടിക്കാ ചെയ്യാറ്
കൂവപ്പൊടിക്ക് ഭയങ്കര വെലെ ഇവിടൊയൊക്കെ
ആഹ് ഇവിടെയാ തിരുവാതിരടെ സമയത്തൊക്കെ നല്ല പൈസേണ് പിന്നെ കഴിഞ്ഞാ ആരും പിന്നെ അങ്ങെ ഇതാക്കൂല്ല പക്ഷെ അടുത്ത കൊല്ലത്തേക്ക് ഞങ്ങൾ ഇടുത്തേക്കൊക്കെ ചെയ്യൂട്ടോ ഇണ്ടെങ്കില് കൃഷിയില്യ അയന്നെ വീട്ടില് നമ്മള് കൊറച്ച്ങ്ങനെ ഇ ണ്ടാക്കും അത് നന്നായിട്ട് പൊടിച്ചു വരി അതങ്ങനെ ഇ ടുത്ത് ചെയ്യും ഇനിയിപ്പോ അത് കൊറവാണെങ്കില് കടയിൽന്ന് വാങ്ങും അങ്ങനെ ചെയ്യാറ്
ഉഊ
അപ്പൊ ആദ്യൊക്കെ ആദ്യൊക്കെ ഇങ്ങനെ വാങ്ങീടൈ കടയിന്നെന്നെ കുവ്വായിട്ട് വാങ്ങും ന്നട്ട് ഒലയ്കിം ഒര ഒരലിൽ ഇട്ടിട്ട് ഒലക്യോൻണ്ട്ങ്ങനെ ഇടിച്ചിടിച്ചിട്ട് അങ്ങനെക്കേണ് പിഴിഞ്ഞാടണത് അഹ് പിന്നെ കൊറച്ചൊക്കെള്ളൂ ആഹ് കടയിന്ന് മേടിക്യും പിന്നെ ആഹ് അതെയ് അഹ് അഹ് അതാവടെന്നെവേച്ച്ക്കാ
അതപ്പ കൂവ നമ്മള് ഞങ്ങള് ബെടള്ള ആൾക്കാാര് പർച്ചിട്ട്
ഏഹ് ഏഹ്
വാട്ടി ഓണക്കണേന് വെല കൂടുതല്ണ്ട്. ചുമക് പച്ചന ഒണക്കണേന് വെല കൊറവാ പിന്നെ പച്ചന കൊണ്ടോ കൊടുക്കും ചെലര്
പച്ചിന്
നമ്മള് കൂവ പറച്ചിട്ട് നമ്മള് വേരൊക്കെ ചെത്തി നീറ്റ ആക്കിയിട്ട് ഏ കഴ് പച്ചക്ക് കൊണ്ടാ കൊടുക്കും
ആഹ് അത് ശരി ആഹ് അങ്ങനെ അങ്ങനേ ഞങ്ങള് വാങ്ങാ കടയിന്ന് വാങ്ങാണെങ്കില് കൊറ ച്ചങ്ങനെ വാങ്ങും ആഹ് അല്ലഞ്ഞിപ്പങ്ങനെ കിട്ടാല്ലെങ്കി പൊടിയാട്ട് അങ്ങനീം വാങ്ങും
ഇല്ല കൂവ തന്നെ പലയീ പല തല തരൊണ്ട് മണിക്കൂവാന്ന് പറഞ്ഞൊരു സംഭവൊണ്ട് അതും മണി മണി മണി പോലെ കിടക്കും
ആഹ് ആഹ് അത് ശരി അതേ
നല്ല കൂവയ അത് അതെന്തിന ഉപയോഗിക്കാന്ന് എനിക്കറിയില്ല അത് നമ്മുടെ പറമ്പില ക്കെ ഉണ്ട് അത്‌ നട്ടുപിടിപ്പിച്ചേക്കണതാ
ആഹ് ആഹ് കൂവപ്പായസം കപ്പലണ്ടി അതില്ല അത് അവിടെ ഒരു ഫാമിണ്ട് ആ ഫാമിലങ്ങനെ ഇണ്ടാ ക്ക്ണെണ്ട് അപ്പ അവിടുന്ന് ഏട്ടന്റെ ഫ്രണ്ടാണെ ഫാമ് ഇണ്ടാക്കണ ആളെ അപ്പ അവിടുന്ന് ഇങ്ങനെ കൊണ്ടുവരാറുണ്ട് എന്നിട്ട് അത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒണക്കും ഒണക്കിയാ പച്ചക്ക് കഴിക്കാനും പ റ്റൂലേ
ആഹ് ഒണക്ക് ഞങ്ങടിവിടെ കശൂനണ്ടീന്ന് പറയാ അവിടെ കപ്പലണ്ടീന്നാണൊ പറയണേ
അവിടെ കപ്പലണ്ടീന്ന് പറയാ അവിടെ എന്താ പറയാ നിലക്കടലേന്നല്ലേ പറയണത്
എന്നാ കപ്പലണ്ടി അതാ അത് വേറേരിക്കും ചെറിയ കപ്പലണ്ടി ഇല്ലേ നമ്മള് ഈ വറക്കാൻ കയ് റോഡ് സൈഡിലൊക്കെ ഇട്ട് വറ ത്ത്ക്കണ കപ്പലണ്ടി അല്ല അതാണാ ഉദ്ദേശിച്ചേ
ആഹ് ഞാനത ഉദ്ദേശിച്ചത്
അല്ലാതെ കശുനണ്ടീല്ലേ കശുമാങ്ങാ നമ്മളിങ്ങനെ
ആഹ് ആഹ് പെറങ്കിമാവ് അങ്ങനെയൊക്കെ പറയും ഇവിടെ പെറങ്ങി എന്താ പെറങ്കി മാവ് ആഹ് കശുവണ്ടീന്ന് പറയും ആഹ് അത് ഇവിടെ ഇപ്പില്ലാട്ടോ പണ്ട് നല്ല ഇണ്ടായിരുന്നു ഇവിടൊരു വീടിണ്ടാർന്നു ആ വീട്ടിലെ പറമ്പില് ഇതിന്റെ ഒരു കൃഷി തന്നെ ഇണ്ടായിരുന്നു കാരണം മൊത്തം ആ വീട്ടില് ഇതിന്റെ മരാ കശുവണ്ടീടെ മരം
അന്നിട്ട് വെട്ടി കളഞ്ഞ
അന്നിട്ട് ഇപ്പ ഇല്ല ഇപ്പ അവിടെ വീടൊക്കെ വെച്ചാണീ വല്യോരു പറമ്പാർന്നു അവിടെ വീട് വെച്ചു ബാക്കിയുള്ള പറമ്പില് ഇണ്ടായിർന്ന ഏഹ് കൊറെ മരങ്ങളൊക്കെ വെട്ടീ തോന്നണു
ഞാൻ പറഞ്ഞ് കപ്പലണ്ടി നിങ്ങടവിടെ ഇപ്പാ കമ്പനിയിണ്ടോ
ആഹ് ഒരു ഫാമിണ്ടെ ആ ഫാമില് ഇങ്ങനെ ഇണ്ടാക്കണെണ്ട് അവിടെ തമിഴ്നാട്ടിന്ന് ഇങ്ങനെ എന്തോ ചെടിയോ എന്തൊ കൊണ്ടന്നിട്ട് അങ്ങനെ വെക്കണതാ തോന്നണു എന്താ സംഭവം എന്നെൻക്ക് കറക്റ്റായിട്ട് അറിയില്ലെ കാരണം ഏട്ടങ്ങനെ വീട്ടി‌ക്കിങ്ങനെ കൊണ്ടുവരാറെണ്ട് എടക്കിട‌ക്കിങ്ങനെ കൊണ്ടുവരും മണ്ണ് ക്ക്ള്ളതാ കൊണ്ടര അത് നമ്മള് കഴുകും ഫസ്റ്റ് എന്നിട്ട് അത് ഒണക്കാനിടും നിലക്കടലെടാ മറ്റാ തൊണ്ടക്കേയിട്ട് ആഹ്
ആഹ്
അത് എന്നിട്ട് നമ്മള് എഹ് എവിടെ ടറസിന്റെ മോൾല് എവിടേലൊക്കെ ഇട്ടിട്ട് ഒന്ന് ഒണക്കും നല്ലാ ഒണങ്ങി കഴിഞ്ഞാല് അത് പൊട്ടിച്ചി ട്ട് ഉപ്പും ഉപ്പൊന്നും ഇല്ലെങ്കി ഉപ്പിലിട്ടിട്ട് മാത്രം നമ്മള് മണലില്ലാത്ത സാഹചര്യ ത്തില് നമ്മള് ഉപ്പ് മാത്രട്ടിട്ട് ഇങ്ങനെ വറക്കും. അതെല്ലാ മണലൊക്കെ നമുക്കിപ്പ കിട്ടാണ്ടെച്ചെങ്കില്. മണലും ഉപ്പും കൂട്ടിയിട്ട് വറക്കും അങ്ങനൊക്കെ ചെയ്യാറിണ്ട് പച്ചക്ക് ആഹ് അത്ങ്ങനെ നല്ല പൊട്ടി ശെരിക്ക് നമ്മള് കപ്പലണ്ടി. കടേന്നൊക്കെ ഇങ്ങനെ വാങ്ങൂല്ലേ അങ്ങനത്തെ പോലെ നമുക്ക് കഴിക്കാൻ പറ്റും അതിനേക്കാ നല്ല ടേസ്റ്റാട്ടോ. ഒന്ന് ഒരു സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റാ ആഹ് നല്ലവണ്ണം തീയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞ കരിയും. പിന്നെ അത് പച്ചക്കില്ലെ നമ്മളിങ്ങനെ ഉണക്കാട്ല്ലേ ഉണക്കാട്ടിട്ട് അതിന്ക്ക്ട്ട് നിലക്കടലുടെ ആ സംഭവ തിന്നാ തൊണ്ട്ന്ന് ഇങ്ങനെ പൊളിച്ചെടുത്ത് കഴിക്കാനും നല്ല ടെസ്റ്റാണേ ഞാൻ ഫസ്റ്റ് ആഹ് ഫസ്റ്റ് ഇവര് വീട്ടീന്ന് അങ്ങനെ കഴിക്കുമ്പോ ഞാൻ വിചാരിച്ചറിഞ്ഞ ഇതെന്താ ഇത് ഇങ്ങനെ കഴിക്കണന്ന് ആഹ്.
അതേ പോലെ കിട്ടൂലേ തമിഴ്നാട്ട്ന്നൊക്കെ വര്ണ രീതിയില്.
ആഹ്.
അങ്ങനെയണോ കൊണ്ടുവര്ന്നേ.
ആഹ് അങ്ങനെയാണ് കൊണ്ട് വരാറ് അത് ഉണക്കിയിട്ട് അതന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഉള്ളത്തെ. ആഹ് കപ്പലണ്ടർ ആഹ് സാധനങ്ങട് എന്തഅയ്ന്റെ പരിപ്പില്ലേ. അത് ഇങ് എടുത്തിട്ടാണ് നമ്മള് പറ്ക്ക അതല്ലാണ്ട് തൊണ്ട് കളഞ്ഞ ഉടനെ നമുക്ക്. കഴിച്ചാലും നല്ല ടേസ്റ്റ് ആണെന്നാ പറയണത്.
അപ്പൊ അവിടെ പണിക്കാരൊക്കെ പെണ്ണുങ്ങളൊക്കെ പണിക്കാരുണ്ടാവൂലോ?
ആഹ് ഒരാൾ ഒള്ളൂ ബാക്കിയൊക്കെ ആണുങ്ങളാ.
അപ്പൊ അവിടെ ഈ വല്യ വ വല്യ ഫാംആണോ?
വല്യ ആഹ് അതെ. നമുക്ക് മറ്റെ എന്താ ഇതൊക്കെ ഇണ്ട് ചീര പയറ്. പിന്നെ തണ്ണിമത്തൻ നിലക്കടല ഉം പയറ്. പിന്നെന്താ പടവലം അതൊക്കെ ഇണ്ട് പിന്നെണ്ട്ട്ടാ വെള്ളരി. അതൊക്കെ അവിടെന്നെ ഈ ഒരു വല്ല്യോരു പറമ്പാണ്. ഫാമിലാണ് ആ പറമ്പിലാണ് അവിടെന്നെ ആയിട്ട് എന്താ ഇത് ചെയ്യണ്ട് പോത്ത് പശു. അതും ഉണ്ട് ഉം അത് നല്ല ബിസിനസ് മൈൻഡ് ള്ള ആളാ.
അപ്പൊ അഹ് നമ്മള് ഈ ഹ് സാധനൊക്കെ നിങ്ങള് പച്ചക്കറിയൊക്കെ പോയി മേടിക്കോടന്ന്.
ആഹ് ഞങ്ങള് പറയുമ്പോ ഇപ്പൊ ഞാൻ പറില്ലെ ഏട്ടന്റെ ഫ്രണ്ടാണ് അപ്പോ അ തോണ്ട് ഏഹ് എന്തേലൊക്കെ വല്ല പണിയൊക്കെ അത്യാവ്യമുള്ളപ്പോ ഏട്ടനും പോയിട്ട് ചെയ്യാറണ്ട്ഇപ്പൊ ഈ കൃഷിയൊക്കെ വെക്കുമ്പോഴും. ആള് കൂടെ പോയിട്ടൊക്കെയാണ് ഈ സഹായങ്ങളൊക്കെ ചെയ്യാറ് അപ്പൊ അതുകൊണ്ട് നമുക്ക് പൈസക് നമ്മള് പൈസ കൊടു താല് ആൾ വാങ്ങില്ല അതായത് ഇങ്ങനെ സഹായിക്കണ്ല്ലേന്ന് വിചാരിച്ചിട്ട്. ട്ട് ആള് അവിടെണ്ടായാൽ സാധനങ്ങളൊക്കെ അവരെ വീട്ടേക്ക് എടുക്കുന്ന പോലെ നമുക്കും തരും.
ആഹ് തണ്ണിമത്ത കുടുംബയിട്ടാണോ ചെയ്യുന്ന
കുടുംബല്ലാ ഫ്രണ്ടാണ്.
അല്ല അവര് ആഹ് ഫ്രണ്ട് കുടുംബയിട്ടാണോ ചെയ്യുന്ന
അല്ല ഫ്രണ്ട് തന്നെയൊക്കെ ഒറ്റക്ക്യാണ് ആളുടെ വീട്ടില് ഒരു പെങ്ങളാ ഉള്ളത് പെങ്ങളെ കല്ല്യാണം കഴിച്ചു. ട്ടാണ് പിന്നെ അമ്മയെള്ളത്.
ഈ തണ്ണിമത്തങ്ങ നല്ലതാണ് നല്ല ഒറിജിനൽ തണ്ണിമത്തങ്ങ ആണോ?
ആഹ് അതെ നല്ല മറ്റേ എം നല്ല ടേസ്റ്റ് നല്ല മധുരുള്ള തണ്ണിമത്തനാണ് അധിക അങ്ങട് രാസവളങ്ങളൊന്നും ഇടാത്ത കാരണേ?
ആഹ് പശു ഉള്ളത് കൊണ്ട് നല്ല ചാണകം ഇട്ടാൽ നല്ലോണം ഉണ്ടാവും.
അതെ. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഉണ്ടാക്കണത് ആഹ് ഉണ്ട് പാലൊക്കെ കൊടുക്ക്ണ്ട് മിൽമെയ്ക്ക്.
ഔ നിങ്ങള് പാൽ അവിടുന്ന് മേടിക്കോ?
ഞങ്ങള് പാല് വാങ്ങാറില്ല ഞങ്ങൾ അങ്ങനെ പാൽ ഇങ്ങനെ ചായന്ന് കുടിക്ക് ണ ആളുകളല്ലേ? അല്ല ഹ്
കൊള്ളാലോ അന്നാ ശരിയെന്നാ ഓക്കേ.
ആഹ് ആയിക്കോട്ടെ